ആപ
ആ അപ്പൊ അങ്ങനെക്കാണ് പടുത്തത് ആ അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ ഒഴിവില്ലേന്നോ
മ്മ്
അപ്പോ ഞങ്ങൾ ഒരു ക്ലിനിക്കിലാണ് കേറീന് ഹോസ്പിറ്റലിൽ
അവിടേ ഫസ്റ്റ് ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് ഒരാള് പെട്ടെന്അങ്ങട് ബോധം കെട്ട് വീണ് അയാളെങ്ങനെ രക്ഷപ്പെടുത്തും അങ്ങനത്തെ ഒരു സംഭവങ്ങളെ സി പി ആർ കൊടുക്കുക അങ്ങനത്തെ കുറെ സെറ്റപ്പാളൊക്കില്ലേ
ആഹ ആഹ സി പി ആർ സി പി ആർ മനസ്സിലായി വേറെത്താള്ളെ
ആഹ അത അതാണ് കാര്യാട്ട്ണ്ടായിന്യെ അതന്നെ അയിന് കൊറെ സെറ്റപ്പുളൊക്കെണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണന്ന് അത് കഴിഞ്ഞേനേഷം പിന്നെ ഒരു സൗജന്യ മരുന്നൊക്കെ കൊടുക്കണ ഒരു ക്യാമ്പ് നടത്തി. അബു ദാ മ്മളെ നമ്മളെ ഭാഷേല് പറയാ. ഓ മ്മളെ മറ്റേ ഭാഷ കൊറച്ച് കൊറക്കണംന്ന് പറഞ്ഞൊണ്ട് നമ്മളെ ഭാഷേല് പറയാണ്.
ആ അതെന്നെ അതെന്നെ.
ഒരു സൗജന്യ മരുന്ന് ക്യാമ്പ് നടത്തി ന്നിട്ട് ആ ക്യാമ്പില്. നമ്മൾ ഞാൻ ഒരാള് ഷുഗറ് ടെസ്റ്റ് ചെയ്തത് ഒരാൾ മറ്റേ സാധനണ്ടല്ലോ ഞാന് മറ്റേ ബിപി ഒക്കെ നോക്കിയെ ആഹ് അത്തോരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനായിരുന്നു ഒരു ദിവസം ആ അയ്ന്റെ ബാക്കില്ള്ള ഒരു സ്ഥലം ന്ന് പറഞ്ഞ്ണെങ്കി തീരെ വൃത്തില്ല്യാത്തൊരു സ് ഇതാണ് ഇതേപോലെ അവിടെ ആളുകൾ രോഗികളായാലുംനമ്മ ഒ ഹോസ്പിറ്റലിലേക്ക് വരില്ല അപഴത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച ഒരു സർവേക്കെ നടത്തി ഓലെ വീടുകളിൽ പോയി സംസാരിച്ചു ചെ എന്താന്നൊക്കെ പഠിച്ചു
ഏ അപ്പൊ പണിണ്ട്ല്ലേ
പണി പറഞ്ഞാല് നമ്മൾ ഒരു പക്കാ ഞാ എനിക്ക് ഉദ്ദേശം ഇങ്ങനെ പക്കാ ടീച്ചിങ്ന്ന്ള്ളല്ല എല്ലാ മേഖല ഇതാവുമ്പോ എനിക്കിപ്പോ ഇനി ഒരു ഹോസ്പിറ്റല് ഇങ്ങനത്തെ ഒരു ആശുപത്രി മേഖലയിലേക്ക് എനിക്ക് തിരിയണന്നുണ്ടെങ്കില് വെടുത്തീ ഒരു മാസം ത് കൊടുത്ത്
ണ്ടി അവന് വേണ്ടി
അത് വെച്ച് കേറാ അല്ലഞ്ഞി
കാര്യായിട്ട് വിടുന്നത് എന്നാൽ ഈ അഡ്മിനിസ്ട്രേഷൻ വർക്കും മറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാനാണ്.
ആഹ എല്ലാതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഞാന് ഈ ഈ സ്കൂളിൽ കയറിയനേഷന്നെ ഒരു രണ്ടു ദിവസം ഞാൻ അക്കൗണ്ടിങ്ങിൻ്റെ സെക്ഷനിലാണ്
മ്മ്
അപ്പോങ്ങനെ എല്ലാ മേഖലയും നമുക്ക്ങ്ങനെ എക്സ്പീരിയൻസ്ണ്ടാക്കി വെക്ക ന്നാ പിന്നെ ഏതാ മേഖലെക്കെച്ചാ ആണ്ട് തിരുകി കൊടുത്താ മതിയല്ലോ.
അ അത് മതി മതി
പിന്നെ പേര്ല് ഇന്റർനാഷല്ന്ന് കാണുമ്പോ പി ഉഫ് ഒരുതാണ് അതാണ് അവിടേണ് കടിക്കണെ പോയന്റെ
എആ
അതാണ് അന്താരാഷ്ട്രം ന്ന് പറയുമ്പോ പിന്നെ ഞങ്ങൾ വന്ന പാടന്നെ ഫസ്റ്റത്തെ ആഴ്ചേല തന്നെ നമ്മളെ ഡൽഹിൽ ഒര് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ജാമിമില്യ ജയമൈ അവിടെ പോയി നമ്മള് ഒരു ക്യാമ്പ് നടത്തി ഇവി, അവിടെ മലയാളികൾ നടത്തുന്നൊരു ഒരു പരിപാടി ഉണ്ടായിനി മുദ് രിസ്റയും. ഒരു ഫെസ്റ്റിവല് അതില് നമ്മള് പോ എന്നിട്ട് അവിടെ ഉള്ള ആളുകൾക്കൊക്കെ നമ്മളെ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് അവിടുന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു ഇവര് ഞമ്മക്ക് നമ്മളൊരു ഇരുപത് ആളുകളെങ്കിലും ഒപ്പിച്ച് തന്നാ മതിയാന് നമ്മള് പറഞ്ഞ് ഇരുപത്തഞ്ച്ആളുകൾ ഒപ്പിച്ചു ഇങ്ങോട്ട് കൊണ്ടന്ന് കൊടുത്തു പിന്നെ ഇപ്പൊ കാര്യായിട്ട് ഞങ്ങള് ഇപ്പോ സ്കൂള് ഇങ്ങോട്ട് തുറന്നിട്ടുള്ളൂ വലിയ രീതിൽ ഇങ്ങട് സെറ്റ് ആയിട്ടില്ല അപ്പോ ഞമ്മള് അമ്മളെ. നമ്മള ഭാഗത്ത്ന്നുള്ള നമ്മളതിന്റ ഒര് ഏ ഏഹ ഞങ്ങ അഞ്ചാള്ണ്ട് നാല് അക്കിതത്തെ ആളുകളും ഞാനു. ആഹ് അജിനാനില്ലേ അജിനാനും സിനാനും ഒക്കെ ഉണ്ട്
ആ ഓല് എവിടെയാണ്
ആഹ.
ഉം സിയ അക്കൗണ്ടന്റിന്റെ ആ പണിക്കല്ലേ?
ആര്
സി എ സിയാനി
ഏ അത് മറ്റേ സിന ആ അത് കേന്. ഇത് മോളപ്പരം
ആ, ആ മൂളപ്പുറം ആ ഏ ഓ അള്ള ഓൻ ഇന്റേൺഷിപ്പിനുണ്ടോ?
ആഹ്, ആഹ്.
ഉം എല്ലാ അപ്പൊ സത്യം പറഞ്ഞാ പ സ്കൂളിലാകുമ്പോ പ്പോ ങ്ങെ നല്ലോ വെറൈറ്റി എക്സ്പീരിയൻസ് ഇണ്ട്ട്ടോ എനിക്കൊന്നുംന്നയില്ല ഇവിടെ
ആഹ് അവ്ടെ പറഞ്ഞല് നേരം വെളുക്ക്ണ് വൈന്നരം അവ്ണ്.
ആടോ അയന്നെ ആണ്. മറ്റേ സൂപ്രൈസറ് വിളിച്ച് എന്താ പറയാ റിസൾട് എന്നോട് ചോയിച്ചു കാരിയെയിട്ട് ഇപ്പൊ റിഫ്ലക്ഷൻസ് ലേണി, ലേണിംങ്സ്ക്ക എന്താപ്പോ കാര്യത്തില്ല പുതുതായിട്ട് എന്താഇണ്ട്ന്ന് ചോയ്ക്കണ്ണ്ട് ഏ ഞാൻ പറഞ്ഞപ്പ കാര്യായിട്ട് എത്തുല്ല അപ്പോ എന്നോടങ്ങനെ നിർദ്ദേശങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മുകളന്ന് കി ഇറ്റുണ്ടോന്നോച്ച് അപ്പ ഞാൻ പറഞ്ഞ് അവും കുറവാണ് അപ്പ ഒന്നുംല്ല റിപ്പോട്ടെയ്താനാനാർഞ്ഞെന്നോട്
അതല്ലേ പിന്നെ ആഹ പിന്നെ വാറെരു വിഷയം എന്താച്ചാല്
ആഹ്
ഇജ് എന്തിലാണ് മക്തബിലാണോ?
ആട.
ആ അയിന്റെ സെറ്റപ്പ് പറഞ്ഞ അങ്ങനെയല്ല. നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തിന്റെ സർവേക്ക് പോയിന്ന് പറഞ്ഞില്ലേ.
ആഹ
അപ്പൊ അയിന്റെ അവരുടെ ഒരു ഓൽക്ക ഇപ്പോ നമ്മളാതായിട്ട് ചേരാനൊരു താല് ഒരു ഗണപതിന്റെര് സെറ്റപ്പ്ങ്ങനെണുള്ളെ. ഈ കോളില് ‌ പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഇജ് വീശദികരിക്ക്.
ആഹ് ഇത് എന്താ ചെയ്യണ്ട്ച്ചാലെ ആ, ആ ഒര് ഞമ്മളെ പണിന്റെ ഒരുതിലെ പെട്ടന്നെണ് നമ്മള് മൊത്തം ഞമ്മള് ഒരു സിസ്റ്റംന്ന് പറയണത് എന്താ അറിയോ? ഒര് ആദ്യം ഒരു സ്റ്റേറ്റിന് ഒരു പ്രധാനപ്പെ ആളുണ്ടാവും സ്റ്റേറ്റ് കോഡിനേറ്റർ കേക്കുണ്ടോ ഹലോ ഹലോ ഹലോ